ആ കേക്കത
ആഹ കേക്ക് കേക്കാം ഇവിടെരാള് വന്ന അതാ ഞാൻ കട്ട് ചെയ്ത്
ആ ആ പിന്നെ എന്താ ഏ അവിടെ നി അവിടെ നിക്കാനാണോ ഏതാ ഇവിടാണോ ഇഷ്ടപ്പെട്ടെ
ഞങ്ങ ഹൈദരാബാദ് നിന്നിട്ടുണ്ട് ചെന്നൈ ഹൈദരാബാദ് പോണ്ടിചാരി ശരി എനിക്ക് ഏറ്റവും ഇഷ്ടം കേരളത്തിന് ഇങ്ങാട്ടും ഇഷ്ടം ഹൈദരാബാദ് ആണ്
ആ ആ അഹാ അവിടെ നല്ലത്
എന്ന് വെച്ചാ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അതേപോലെ തന്നെ ഡ്രസ് അതിന്റൊക്കെ നല്ല
അവിടെ ഉണ്ട് മ് മ് അവിടെന്ത് പഠിക്കാ പഠിക്കാൻ പോയതായിരുന്നോ
അല്ല ഹസ്ബന്റിന് അവിടെ രുന്നു ആദ്യം ആൾക്ക് സൈറ്റ് സൈറ്റ് വർക്കാണ് അപ്പൊ അത് തീരുണതിനു അനുസരിച്ചു ഞങ്ങൾ ഇങ്ങനെ മാറി
മാറി അത് നല്ല കാര്യവാ പക്ഷെ അതുകൊണ്ട് പല പല സ്ഥലങ്ങളിൽ നിക്കാലോ അല്ലേ
കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നല്ല കാര്യമാണ് അവരായിക്കഴിഞ്ഞ അതൊരു മെനക്ക അവിടെ നിന്ന്
ആഹ അന്നേരം പിന്നെ അവരുടെ പഠത്ത അല്ലെ കുറച്ചനാളത്തേക്ക് കുഴപ്പമില്ല കുഞ്ഞായിരിക്കുന്ന സമയത്തൊന്നും കുഴപ്പമില്ല പിന്നെ ആഹ ഇപ്പൊ അങ്ങനെ പിന്നെ അവർക്കും അതൊരു ബുദ്ധിമുട്ടാ
രണ്ടാളാതയ് കൊണ്ട് ഞങ്ങക്ക് സുഖമായിട്ട് ഞങ്ങള കാര്യ മാത്രം നോക്കിയാ മതി അതെല്ലാരും പറയും പ്പ ഹൈദരാബാദാണ് കൂടുതലും നിന്നത് അനിയനള്ളത് എനിക്ക് അവൻ പ്പം പഠിച്ചണ്ടിരിക്ക എന്ന് വെച്ചാ ഡിഗ്ര ഡിഗ്രി കിഴിഞ്ഞ് ഇപ്പ ഒരു ഡിപ്ലോമാ കോഴ്സ് ചെയ്തൊണ്ടിരിക്കയാണ്
ആഹ ആഹ ആഹ ഉം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഞ്ഞങ്ങൾ രണ്ടുപേര അല്ലേ ഒള്ളു
വീട്ടില് രണ്ട് സിസ്റ്റേഴസ് ഉണ്ട് ഒരാളെ കല്യാണം കഴിഞ്ഞു പിന്നെ വാപ്പാ ഉമ്മയുണ്ട് പോണ്ടിച്ചേരിക്ക് ആരും വന്നിട്ടില്ല ബാക്കിയുള്ള എല്ലായിടത്തും അത് ഞങ്ങള് കൊണ്ടോഴി
ഹ് ഹ് ആ പിന്നെ സമയം അ പോയതല്ലേ ഉള്ളല്ലേ
ഈ ടൈമിൽ വിളിച് കഴിഞ്ഞാൽ ആർക്കും പറ്റും പറ്റൂല വയസ്സായവർക്ക് ഒട്ടും പറ്റൂല അത്അടക്കരുത് ഉം ഇടക്കിടക്ക് കറന്റും പോകും ഇന്നലൊക്കെ ഫുൾ ടൈം കറണ്ടില്ല
ആഹ
അവസ്ഥ ന്ന് പറയണനമുക്ക്
ഭയങ്കര പിന്നെ നമ്മള് കരണ്ട് ഉണ്ടായണൊക്കെ ചൂടത്ത് എന്തൊക്കെ പാടായിരുന്നു ഈ കഴിഞ്ഞ ചൂട്.
നമ്മളെ നാട്ടില് ചൂടു അല്ലത് അവർക്ക് ക്ഷീണൊക്കെ പെട്ടെന്ന് വരെ പ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാം
ആഹ് ആഹ്
അതെരിയുമ്പോ എത്രായിരിക്കും അവർക്ക്
ആ അതെ
നമ്മള് നിന്നങ്ക് ചെ നമുക്ക് നിന്നേ പറ്റുള്ളൂ
ഉംമ് ഹ് ഹ പിന്നെ അതൊരു രസമാണല്ലോ നമ്മുടെ സ്ഥലത്തൊന്ന് മാറി നി
ആ ഇവിടെ ആ പ്രശ്നം മാത്രേ ഉള്ളൂ എന്റെ ജീവിതത്തില് കല്യാണം കഴിഞ്ഞെനെഷം ട്ടോ ഞാനിങ്ങനെ മാറിക്ക്ന്നത്
ആ അല്ല ഞാനിവിടന്നെ നമ്മളിപ്പം ആ ഹസ്ബന്റിന് വേണമെങ്കി ങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു പോവും വേറെ പൊറത്തോട്ടല്ല പുള്ളി നിക്കുന്നത് ഇപ്പം പുള്ളി പോലീസിലാണ്. പ്പം അവിടെ ഞാൻ പറയ അവിടെ ക്വാർട്ടേസൊക്കെണ്ടല്ലൊ ഞങ്ങളെ അങ്ങോട്ടന്ന ഒരു മാസങ്കിലും ഉം അത്ര അങ്ങോട്ട് താല്പര്യ കുറവാ
ആളിപ്പ എവിടെയാപ്പോ ആലപ്പു അവിടെ തന്നെയാ.
ഇപ്പം അ കെ പി ത്രീ പത്തനംതിട്ട അടൂര് ആ ഭാഗ അടൂര് ക്യാമ്പിലാ നിക്ക്ന്നെ പിന്നെ ആ അങ്ങോട്ടു ഇങ്ങോട്ടുക്കെ പോകും നേരത്തെ ഇവിടാരുന്നു ഇടുക്കി ആരുന്നു കുട്ടിക്കാനം അവിടാരുന്നു അതുകൊണ്ട് അവിടെ നല്ല രസല്ലേ അവിടെ- അവിടെ മൊത്തം ഈ എല്ലാം നല്ല എല്ലാം മലയും കുന്നും മ് ഒക്കെയ ആണല്ലോ അപ്പൊ അവിടെ നേ മൊത്തം എല്ലാ അവിടെ അടുത്തടുത്തടുത്താ പരുന്തും പാറ എല്ലാം വാഗമണ്ണും എല്ലാം ഉണ്ട് എന്നാ അവിടെന്ന് ഒരു മാസം നിന്നിട്ട് നമുക്ക് ഈ ഇവിടെല്ലാം ഒന്ന് കണ്ടിട്ട് വരാ എന്നൊക്ക -
അത് ഓരോരുത്തെര സ്വഭാവം ഹ്ഹ് ഇവ്ടത്തെ എന്റാള് എന്റാള് ട്രിപ്പ് പോകൻ ഭയങ്കര ഇഷ്ട യുള്ള ആളാണ് എന്നാ എനി എനിക്ക് യാത്ര ചെയ്യാൻ മടിയാ അത് കഴിഞ് ണാലോചിച്ചിട്ട് അപ്പൊ കയിഞ്ഞായ്ച ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ആള് പറഞ്ഞ് ബ നമ്മളെ ഇവിടുന്ന് എട്ട് മണിക്കൂർണ്ട് നമ്മുടെ നാട്ടിക്ക് ഞങ്ങട നാട്ടിക്ക് ഒമ്പത് മണിക്കൂർ ഒരു മണിക്കൂറ് കൊറവുള്ളു ഇവിടുന്ന് ബസ്സ്ണ്ട് ഊട്ടിക്ക് ഗവൺമെന്റിന്റെ ബസ്ണ്ട് അപ്പൊ അധികം പൈസ വരൂല അപ്പ ബസ്ന്ന് ട് കൂടി ഞാൻ പറഞ്ഞ് ഞാനില്ലാന്ന് ഒന്നും കൂടി നമ്മള്
ഉം ആന്ന് ശെരിയാ ബസ്സിനാത്തക്കെ വല്യ പാടാ ട്രെയിനാണേ പിന്നെം വേണ്ടില്ല
പ്പ ആള് ഒറ്റക്കായിരുന്നു പോയന്നതൊക്കെ കല്യാണം കയിഞ്ഞപ്പോ പിന്നെ ഞാൻ വന്നപ്പോ പിന്നെ അങ്ങനെ നാട്ടിചെന്ന് കയിഞ്ഞ നാട്ടി ചെന്ന് നാട്ടിലൊരു സ്ഥലത്തുതുവരെ പോയിട്ടില ഒറ്റയ്ക്ക്
ആ പുള്ളിയൻ തൃശ്ശൂര് തന്നെണോ
ആഹ് അപ്പൊ ശെരിക്ക് അവർ എറണാംകുളം ആലുവയാണ്
ഉ
ഏ അവര് വാപ്പാ ഇതാ ടീച്ചറാണ് ഗവൺമെന്റ് ടീച്ചറാ
ആ ആ
ലാണ് ഇരുപത്തഞ്ച് വർഷായി അവർ വർക്ക് ചെയ്യണത് ആ അങ്ങ പത്ത്മിനട്ടൊള്ളു പോവാൻ പോയിവരാൻ
ആ ഉം
അങ്ങനെ യെന്നെ കല്യാണം കഴിച്ചു അവര് പോയിട്ടില്ല ഇവിട്ന്ന് റിട്ടയേഡായി ആള് ചെിലപ്പോ ഇവിട് ന്ന് ആലുവക്ക് മാറും
ഉം പിന്നെ ഇത്രയും വർഷം കൊണ്ട് അവിടെ താമസിച്ച അവിടെ ആയിട്ടങ്ങു ലിങ്കായിക്കാണും
ഏ റിലേഷൻഷിപ്പിള്ള എല്ലാരും രും ആലുവേല് ആണ് ഇപ്പോ ഇവർക്കാണെങ്കിൽ എയ്ജു ആയല്ലോ വീ ട്ടില് പിന്നെ ആരുല്ലാ
ആ
ചെലപ്പം മാറുംന്നു പറയണണ്ട് എനിക്ക് മാറണത് ഇഷ്ടല്ല കാരണം എന്റെ വീട്ടീ ക്ക് എനിക്ക് ഓടിപ്പോയി വരാൻ പ
അതെ അവിടെ ആകുമ്പം
വേണെങ്കി ഞാൻ വൻ വണ്ണവർ ഒരു രണ്ടവർ എന്തായാലും ഇ ട്ക്കും
ആ അതെ
അത്ണ്ട് ഹസ്ബന്റൻ ഇവിട്ന്ന് മാർണ ഇഷ്ടല്ല ഹസ്ബൻഡും ഈ ഞങ്ങളെ നാട്ടീന്ന് പോണത് ഇഷ്ടല്ല
ഉം
അവർ ജനിച്ചു വളർന്നത് അവടെ ആയതുകൊണ്ടും
ആഹ് അതെ അവിടെങ്ങ് നിക്കാൻ പറയ് പോണ്ടന്ന്
അപ്പൊ അവര് ചോദിക്കും നിങ്ങള് ഇവിടെ ഇല്ലല്ലോ നിങ്ങള് പോയി ഇങ്ങനെ
ഞങ്ങളങ്ങ് വരൂന്ന് പറഞ്ഞാൽ മതി
ആ എന്നിട്ട് ഹസ്ബന്റ് അങ്ങനെ ചോദിച്ചിട്ടാണ് ഹസ്ബന്റ് ആ ആദ്യം ബാംഗ്ലൂർ ആയിരുന്നു കല്യാണത്തിന് മുന്നേ അതിന്റെ മുന്നേ പൂനെ ബോംബെ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു
ആഹ് അ
ഇപ്പോ നാട്ടീക്ക് ചോദിച്ചപ്പോളാണ് പോണ്ടിച്ചേരി കൊടുത്തത് ഹൈദരാബാദിൽ നാട്ടീക്ക് ചോദിച്ചപ്പോ പോണ്ടിച്ചേരി കൊടുത്തു ഇത് കഴിഞ്ഞാൽ നാട്ടീക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്
ആ അപ്പൊ ഇനി അങ്ങോട്ട് കൊടുക്കുമായിരിക്കുംല്ലേ കേരളത്തിലോട്ടു വല്ലോ കമ്പനിയാണോ കമ്പനി വർക്കാണോ ഉം
അവര് ചിലപ്പോ നമ്മളെ വേറെ സ്ഥലത്തേക്ക് വീണ്ടും ഇടും അവിടെ ഇല്ലന്ന് പറഞ്ഞിട്ട് അതെല്ലാരും പറയത് ഇന്ത്യ മൊത്തം കറങ്ങാന്ന് പറഞ്ഞ അതിന്റെ ഇടെൽ കിട്ടിയതാ ബോംബെ കിട്ടിയതാ
ആഹ്
അപ്പൊ പക്ഷെ പോയി വരണ കാര്യം എളുപ്പമല്ലല്ലോ നാട്ടിലൊന്നും ട്രെയിനക്കെ നല്ല നല്ല ദൂരം ഉണ്ടാവുല്ലോ
ഉം ഉം
ഫ്രണ്ട് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് കാൻസൽ ചെയ്തതാ
ആഹ്
പിന്നെ ആൾക്ക്ന്ന് വച്ച് കഴിഞ്ഞാ ഇവിട ഞങ്ങള് കൊറച്ചും കൂടി ടൗണ്ന്ന് ഉള്ളേക്ക ഉള്ളേരിയയാ അതുകൊണ്ട് ഇവിടെ ഇപ്പ ഹോട്ടല് പോയിട്ട് ഒന്നുമില്ല
ഇയ്യോ
ടൗണിൽ പോണെങ്കിൽ ഒരു മണിക്കൂർണ്ട് അവിടെ പോയാലാണ് നമ്മുടെ ഫുഡ് ഒക്കെ കിട്ടു
ആഹ് അത് ഒരു ബുദ്ധിമുട്ടാലെ
ഇത് ഞങ്ങൾക്ക് നോക്കുമ്പോ തോന്നുന്നത് ഹൈദരാബാദിൽ ഞങ്ങള് സ്ഥിരം ഹോട്ടലിൽ പോയിരു ന്നോരാ ഫുഡ് വെറൈറ്റി വെറൈറ്റി പരീക്ഷിക്കാൻ
ദരാബാദി ബിരിയാണിക്കെ അല്ലേ ആഹ്
എല്ലാ ഫുഡും നമ്മുടെ നാ കുട്ടികൾഅത് ഒന്നും അല്ല
ഞാൻ യൂട്യൂബിലൊക്കെ നമ്മള് കാണു കാണണ്ടിട്ടുണ്ടല്ലോ ഓരോ സ്പെഷ്യലൊക്കെ
കഴിഞ്ഞൽ നമ്മള് മതിമറന്നു പോവും പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ക്വാണ്ടിറ്റി കുറവായിരിക്കും കുറച്ചേ കിട്ടുള്ളൂ ചെറിയ പൈസേെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ
മ്മ്
ഇതൊരു ബിരിയാണിയൊക്കെ നാല് പേർക്ക് കഴിക്കാനുള്ള ഒക്കെ കിട്ടും ചിലോടത്ത് ആണോ അയ്യോ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്ക് വായില് വെളളം വന്ന് ബിരിയാണിന്ന അത്രയും ടേസ്റ്റാ ചിക്കനൊക്കെ എല്ലുമ്മേന്ന് ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ
ഊർന്ന് വീഴും ആഹ് ആഹ്
ആ ലെവലാണ്.
ചുമ്മാത
ആ നമ്മളെ നാട്ടില് പക്ഷെ കിട്ടില്ല ശെരിക്കും സത്യത്തില് ഇപ്പ ഉള്ള ഹോട്ടലുകളൊക്കെ അത് വെറുതെയ ആ പക്ഷെ അവിടുത്തെ കുഴിമന്തി വേറെ കേട്ടാ നമ്മളെ നാട്ടിലെ കുഴിമന്തി ഇയല്ല നമ്മുടെ നാട്ടിലതാ നല്ലത് കുഴിമന്തി അവിടെണ്ട് പക്ഷെ കുഴിമന്തി അത്ര രസല്ല അവിടെ യമനിണ്ട് ആഫ്രി മിക്കക്കാരെ ഫുഡുണ്ട് എല്ലാം ഉണ്ട് ഓരോ ഏരിയയിലും താമസിക്കണ ഏരിയ ചുറ്റു മറ്റും അവരെ ഹോട്ടല ആയിരിക്കും.
ആ അവരുടെ ഉം ഉ ആ
ഉ ഹോസ്പിറ്റല തന്നെ ഓരോ കാറ്റഗറിയിട്ട് തിരിച്ചിട്ടുണ്ട്ഈ അപ്പോളോയിലൊക്കെ
ആ
നമ്മ അവിടെ പോയി കഴിഞ്ഞവിടെ എല്ലാരുംണ്ട് അവിടെ പിന്നെന്ന് വെച്ച കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിംസ് ഗൾഫില് കൂടുതല് അപ്പൊ അ അതേ ഇതാണ് ജീവിതത്തിലെ ചിട്ടയാണ് ഇവിടെ കൊണ്ട നടക്കണുന്നത് അവര്
ആ അതെ അവര് അത് തന്നെ ഫോളോ ചെയ്തു പോകും ഉം
നിസ്കരിക്കാനട്ടിട്ട് പിന്നെ കിടുറങ്ങിട്ട് ഉച്ചക്കക്ക് എണികുള്ളൂ ഗൾഫ്‌ നാട്ടിലുള്ളള്ളവര് ചെയേണ പോലെ ആ ആ പിന്നെ അതേപോലെ ഡ്രസ്സിഗ് അതെ നമ്മുടെ- മക്സി പോലത്തൊരു ഡ്രസ്സ്‌ -
ആല്ല ആ ഉണ്ട്ല്ല ആ
ആ അതിട്ടിട്ടാ നടക്കും അവരൊക്കെ- ആണുങ്ങള് നമുക്ക്തൊക്കെ കാണുമ്പോ പെൺ ആ ശരിയാ അവർക്ക്ന്ന് വെച്ചഴിഞ്ഞാ ഒരു ദിവസം ചിക്കനും മ എന്തായാലും ഉണ്ടായിരിക്കും മട്ടനും ചിക്കനും ബീഫിന്റെ കട നമ്മളവിടെ പച്ചക്കറ കട ഉള്ള പോലെയ
ആ നമ്മളക്കെ വർഷത്തിലോരികലായിരിക്കും മട്ടൺ മട്ടൻ പരമാവധി മേടിക്കാറില്ല ശരിക്കും പറഞ്ഞാ മട്ടൻ എനിക്ക് അത്ര ഒട്ടും ഇഷ്ടമല്ല
സേയിംമ്പിച് എനിക്കും ഇഷ്ടല്ല മട്ടം വിരോധിയാണ് ഞാനും ആ
പിന്നെ എല്ലാരും എന്താണോ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല അയിന്റെ ഒരു എല്ലായ ആ അതെ എല്ല പിന്നെ അതിന്റെ ടേസ്റ്റ് ഒരു വ്യത്യാസംുണ്ട
ആഉണ്ട് എന്നെ പറ്റിന്റെ വീട്ടര് കൊറെ കഴപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്
ഉം പക്ഷേ നല്ല് ഹെൽത്തി ആൊക്കെ പറയുന്ന കേക്കാ
അും നല്ലണ് പക്ഷെ നമ്മുക്കാ അത് നല്ലത് പിടിക്കൂലന്ന് പറല്ലോ അതേപോലെ ചിക്കൻ ബിരിയാണിയക്കെ ഞാൻ രണ്ട ദിവസം മൂന്ന ദിവസം ഫ്രിഡ്ജിൽ വച്ച കഴിക്കും ആ
എടാ എനിക്ക് കോള് വരണണ്ടെ ആഹ് ശരി